ഉം
അസ്സലാമുഅലൈക്കും
വലൈക്കുമു സ്ലലാം
എന്തൊക്കെ പിന്നെ രാ ത്രികക്ക് രാത്രിക്ൾക്കുള്ളൊക്കെ ആായോ
രാത്രി ഭക്ഷണം കഴിച്ചു
ഏ രാ ത്രികത്ത് കഴിഞ്ഞോ ഇവിടെ എട്ടൊമ്പത് മണി കണക്കാ
ഏ അത് ശരി മോന് ന്ന് വായിച്ചിട്ട് ട്ടൊന്നുംല്ല മദ്രസ്തത് എന്തോ വാശിമ് കാട്ടിയാട്ട് രണ്ടാള് തല്ലൂടി അപ്പൊ ഓല് ഓലെ വാശിക്ക് ഞാനും നിന്നാട്ട്പ്പോ ഓന് ഒറങ്ങി എല്ലാതെ ഓൽക്ക് രണ്ടാക്കും വാശി തിന്നാൻ കൊട്ത്തേന്റെ ബേക്കിൽ ഞാനും കഴിച്ച്
അ ഹാ ങ്ങൾ നേരത്തെ കെട്ക്കോ
നേരത്തെ കട്ക്കൊന്നുംല്ല കാട്ക്കാന് ഇപ്പ ഞ്ഞിപ്പോ മോള് മദ്രസ് പോയാണ് മദ്രസ് ട്ട് വര്നം
ആഹ് ആഹ്
തറവാട്ട്ന്നെയ് ഫുഡ് അപ്പൊ ഞങ്ങള് ഓന് ഓലാട്ട് ഓടി പോയപ്പോ ഞങ്ങള് ഞാന് ഓലൊപ് ഇപ്പം പോയാട്ട് പിന്നെ ഞ ഞങ്ങളാട്ന്ന് കഴിച്ച് പോന്ന് ഞ്ഞി ഓള് മദ്രസ്ട്ടാണ്ട് ആട്ന്ന് കഴിച്ചോണ്ട് വരും
ആ അങ്ങനെ
അപ്പൊ ക അത് ചാര്ച്ച് നേര്ത്തെ കെടക്കുന്നില്ല വ്ടെ എല്ലാ പെ വീട്ട്ലും ലൈറ്റ് ഓഫാക് ക്കിട്ടെ ഞങ്ങള് ഓഫാക്കൊള്ളൂ
ഇവടെ ഫുഡയ്ക്കാനും നേരം വൈകും കെട്ക്കാനും നേരം വെഗും
ഏ അത് ശരി
പന്ത്രണ്ട് മണിയൊക്കെ കാണക്ക
ഏ
അത്ഞ്പ്പോ ഞങ്ങള് ഇര്ന്ന്ട്ട്ണ്ടെങ്കി മക്കളും അതേ പോലെ ഇരിക്കും
ഏ ഏ ഈ മക്കള് അങ്ങനെ ഇര്ന്നാള്ള പ്രശ്നന്താച്ച രാവിലെ മദ്രസ്ക്ക് പോവാ നീചൂല
ആ ഇവര്ക്ക് പിന്നെ മദ്രസ് ല്ല അതൊണ്ട് അത് പ്രശ്നല്ല മോൾദ്സ് സ്കൂളും മദ്രസും ഒര്മിച്ചുള്ള സ്കൂൾല ഓൾത് അപ്പൊ അത് പൂട്ടുമ്പോ രണ്ടും ഒപ്പം പൂട്ടും
ആഹ് ആഹ് ആഹ്
ഉം മോനെ ചേർത്തീറ്റ്ല്ല മോനെ ഈ ചേർത്താനായിറ്റൊള്ളു
ആഹ് ആഹ്
അത് കൊണ്ട്
ആ അപ്പ പിന്നെ പ്രശ്നല്ല ഇവര് നേരം വൈകിയല് ഒര് അരമണി ക്കൂറ് കട്ക്കാൻ നേരം വൈക്യ ആ അരമണിക്കൂർ രാവിലെ വഴ്കും
ആഹ്
താലൊല്ലൊ
മദ്രാസ ല്ലാത്ത ദിവസം പിന്നെ എങ്ങനെ ഒറങ്ങിയാലും നീച്ചോല്ല ല്ലേ
ആ അതെങ്ങനെ ഒറങ്ങിയാലും നീച്ചും മദ്രസല്ലാത്ത ദിവസം പിന്നെ ആ അ ഓലെ വിൾച്ചൊൺതണ്ടെ ആവ്ശ്യല്ല ഓല് വേഗം നീച്ച് വന്നോളും
ആ ശരിയാ അത് എന്താ പിന്നെയിപ്പ എല് എലേലും പോവാള്ള ദിസം അന്നൊന്നൊന്നും ഒറക്കണ്ടാവുലല്ലോ
ആ അതെ ഞാനന്നെ ഒന്നുണ്ടായി ഇല്ല ഹസ്ബന്റ് വിളിക്കു അപ്പൊ ഹസ്ബന്റെ കോളും അറ്റന്റെയ്ത് ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ ഇ ര്ക്കും ഒക്കെ കഴ്ഞ്ട്ടാ പിന്നെ ലൈറ്റ് ഓഫാ
ആ ക്ക് പിന്നെ കോളൊക്കെ വെര്നെങ്കി രാത്രി ഒരു മണി രണ്ട് മണി ആ ടൈമിലൊക്കെ കോള് വെരൊള്ളു
അയ് ശരി അപ്പ അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഒർങ്ങുള്ളൂ
അല്ല ഞാൻ കെട്ക്കും ഓർക്കത്തിന്റെ എടക്ക് വിളിക്കും അപ്പ അറിഞ്ഞ ഇട്ക്കും ഇല്ലെങ്കി അങ്ങനെ ഒറങ്ങും
ട്ടയ് ലേ
ആഹ് കട ക്ലോസ് ചെയ്തിട്ട് പോവ് എന്താ റൂമിലൊക്കെ എത്തീറ്റ് ഫ്രഷ് ആയി ഫുഡയിച്ച് അ അവ് ഒഴിഞ്ഞിര്ന്നാണ്ട് അങ്ങനെ വിളി
ആഹ് അപ്പ പകല് വിളിക്കാൻ കഴൂല
പകലും വിളിക്കും പകല് ഒഴിവ്ള്ളപ്പ്ളൊക്കെ വിളിക്കും ആഹ് രാത്രിം വിളിക്കും പകല് പിന്നെ കുട്ട്യാളേറ്റ്ള്ള ഓലങ്ങനെ സംസാരിക്കും രാത്രി ഞമ്മക്ക്ള്ളതല്ലേ
എന്റെ ഹസ്ബൻഡിന് പിന്നെ എപ്പളും ഒഴ് വാണ്
ആഹ് അടെ എന്താ വർക്ക്‌ എന്താ
അഹ് വ പ്ലെ വയറിങ്ങും പ്ലംബിങ്ങും വയറിങ്ങും പ്ലമ്പിങ്ങും ആണ് കമ്പനിയിലാണ് അപ്പ ഹസ്ബന്റിനെട് ക്കെണ്ടിയെ ആവശ്യല്ല ഹസ്ബന്റ് കമ്പനിന്റെ ഓര് ഓണറായോണ്ട് ഇങ്ങനെ നട ഇങ്ങനെ ആൾക്കാരെ വെച്ച് പണിയിടിപ്പിച്ചാട്ട് ഉം അപ്പ പിന്നെ ഹസ്ബന്റിന് എപ്പളും ഒഴിവ് ഒഴ് വേയ്ക്കും
ആഹ്
ഓലങ്ങനെ ഓല് പണി ഇട്ക്ക്ണത് റെഡി ആവ്ണ്ടോ അഹ് അങ്ങനെയൊക്കെങ് നോക്കി നടന്നാ മതി
ഞങ്ങൾത് ബാർബറാ
അഹ് ആഹ് അയ് ശരി
സലൂണ്
ആഹ് അപ്പ പിന്നെ അപ്പൊ കസ്റ്റമറ് വെരുമ്പോ ആഹ് അതെ
ഉം അപ്പ വെച്ചിട്ട് പോവും പിന്നെ ഒഴിവുണ്ടാവുമ്പോ വിളിക്കും
ആഹ് അഹ്
ആഹ് അപ്പ ചെല് പ്പോ നമ്മള് പറഞ്ഞ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റൂയാ
അഹ് ആഹ്
പിന്നെ വെര്ല് ചെല് പ്പോ രാത്രി എയ്കരം പ്പ പിന്നെ അ പോ ഫുള്ള് വിശ്ദീകരിച്ച് പറഞ്ഞൊട്ക്കും
ആഹ് ആഹ് ആഹ് ആഹ് അഹാ
റ്റൊയിഞ്ഞ് സംസാരിക്കണങ്കി രാത്രി വിൽക്കണം
ആഹ് അതെ
പകല് ചെല് പ്പോ എന്തേലും ചെല് പ്പോ ജസ്റ്റ് കോള് ചെയ്ത്ണ്ട് ഇട്ത്ത്ട്ട്ണ്ടാവൊള്ളു അപ്പളേക്കാരം കസ്റ്റമറ് വെരാ അപ്പൊ ഇത് ചെയ്യണ്ടട്ടോ ഞാന് ഇതൊന്നും ഓരെട്ത്ത് പറയാൻറ്റ്ല്ലല്ലോ
ആഹ് അതെ
ആഹ് അപ്പഅങ്ങനെ പിന്നെ കുട്ട്യാളോ ആ നേര
റ്റ്ങ്ങളെ കഥെ ക്കെ കഴ് ഞ്ഞ്ണ് യുദ്ധം കാര്യൊക്കെ ആയി എത്ര കാലം നിലനിൽക്കുന്ന് അറിയൂല
എന്തായി ഇപ്പൊ എന്താ എയർപോർട്ടൊക്കെ തൊറന്ന്ണല്ലോ ല്ലെ
ആഹ് എയർപോർട്ടൊക്കെ തൊർന്ന്ണ് പക്ഷേ ന്നാലും യുദ്ധം നില നിന്നോണ്ടെ നി ക്ക്ണ്ടാക്കും അപ്പോ നമ്മളെ പ്രവാസി മേഖലകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇപ്പാവ്ടെക്കെ ഞമ്മക്കെന്നെ ഇവടെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഓൽക്കൊക്കെ ഒക്കെണ്ടാവും
ഇന്റെ അനിയൻ നിക്കണോട്ത്ത് കൊർച്ച് പ്രശ്ണാ ഓന് ഇന്നട്ട് ഇപ്പോ ജൂണില് ഓന്റേത് കയ്യും അപ്പൊ ഓം പോരാണ്ന്നൊക്കെ പറീണ്ട്
ആ എവിടെ
ബഹ്റൈന്
ആ ശരിയാ അവിടൊക്കെ നല്ലോണം ഉണ്ടായിനെല്ലോ ല്ലേ
ഉം പ്രശ്നാണ് പറഞ്ഞാല് യുദ്ധം കൊണ്ടല്ല അപ്പൊ ഈ പൊറത്ത് ആൾക്കാര് ഇറങ്ങണില്ല
ആഹ്
അപ്പൊ ഓന് ഈ ഷോപ്പിലാണ് ഈ സാനങ്ങള് വാങ്ങാനൊന്നും ആൾക്കാര് അധികം വരാത്തോണ്ട് കച്ചോടം കുറവ് അപ്പൊ അറബി പണി ഈ പൈസ കൊടുക്കണില്ല ഇഷ്യൂ ആയിട്ട്
ആഹ് അങ്ങനൊക്കെ കതിട്ടാണ്ട് ഇപ്പം ഔടെ അ അന്യ സ്ഥലത്ത് നിക്കേണ്ടി ആവശ്യം ഇല്ലല്ലോ
ആ അപ്പോ ഓൻ്റെത് ഏന്തായാലും ജൂണിൽ രണ്ടു മാസം കഴിഞ്ഞാ അപ്പൊ ഓന് ഗൾഫ്ക്കാ പോരാണ് ഞാൻ ഇപ്പ പറയ്ണ്ട്
ആഹ് ശരി പോരാന് ടിക്കറ്റിന് നല്ല റൈറ്റാണ്
ആഹ് ഇപ്പൊ നല്ല റൈറ്റാണ് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തേലും നോ ണംക്ക വേറെ എടുക്കെങ്കിലും
ആഹ് ആ ആ ഇന്റെ ഹസ്ബൻഡ് ഇപ്പം ഈ വലിയ പെരുന്നാൾ ക്ക് വര്നാന്നൊക്കെ പറഞ്ഞ് നല്ല റൈറ്റാ ടിക്ക റ്റിന് ഇനിയിപ്പം റൈറ്റ് കുറയും നോക്കിന്നിട്ട് കാര്യല്ല കാരണം എന്താ വച്ചാ യുദ്ധംകാരണം ആണല്ലോ നല്ലോണം കൂടിയേ
ആഹ് ഇന്റേതും വര്ണം പറ ഏഹ് പെരുന്നാൾ കഴിഞ്ഞ പെരുന്നാൾക്കാണല്ലോ ഞങ്ങക്ക് ഔടെ സീസൺ
ആഹ്
ആ പെരുന്നാളിന്റെ പണി കഴിഞ്ഞിട്ടൊക്കെ വരണംന്നൊക്കെ പറഞ്ഞ് നിന്നിനി എന്താണാവോ എന്താ പറ എന്താവോ എന്താരില്ല ആഹ് എന്താവോ എന്തോ
പോയിട്ട് ഇപ്പൊരു കൊല്ലായോ
ഒന്നര അടുത്തല്ല രണ്ടു മാസം കൂടി കഴിഞ്ഞാ ഒന്നര വർഷാവും
ഏഹ് ഇൻ്റെ ഹസ്ബൻഡിന് ഒരു കൊല്ലം നിന്നാ പിന്നെ എടങ്ങാറാ
ഓരോ മാസം എങ്ങനോടെ നിക്കല നിക്കല്ല സാധാ ഒരു കൊല്ലാവുമ്പോത്തിന് വരും
ഇതിന്റെ മുന്നേ മൂപ്പേർക്കൊരു പയിനെട്ട് വയ വയസ്സാകുമ്പോളേക്ക് പോക്ക് തുടങ്ങിയതാ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് പി ഒരു കൊല്ലം കുട്ടി ഇന്റെ മോക്ക് ഒര് എട്ട് മാസം പ്രായം ഇണ്ടായതിന് ശേഷാണ് നിര് നിർത്തി വന്നീനി പിന്നെ ഒരു അഞ്ച് വർഷത്തോളം നാട്ടിലുണ്ടായിനി അയിന്റെ ശേഷം പുതിയ സ്ഥല്ത്ത്ക്ക് പോയതാ
ഏഹ്
ഇപ്പത് രണ്ടാമത് തുടങ്ങിട്ട് ഒന്നര കൊല്ലായി
ആഹ് ആഹ്
അങ്ങനെ
എന്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് എട്ട് മാസം കഴിഞ്ഞ് പോയി പിന്നെ പിന്നെ അയ്ന്റെ എടേല്
ആഹ്
രണ്ടുകൊല്ലം നിൽക്കണേനി ഇതേമാതിരി കമ്പനികളിലേക്ക് കിട്ടിയപ്പോ അങ്ങനെ പോയി മറ്റേ പൊറത്ത് പോയി പണി സ്വന്തായിട്ട് ആരോ ഇവിടന്നൊക്കെ ആൾക്കാർ സംസ്ഥാനത്തിന് ആൾക്കാര് വന്ന് ഇങ്ങനെ പോവല്ലോ ലോങ് അങ്ങനെ അവിടുന്ന് ആരെങ്കിലും ഒക്കെ കൂട്ടി പോകുമ്പോ അങ്ങനെയൊക്കെ പോയിരിക്കലേനി പിന്നെ കമ്പനിയിലാവുമ്പോ പിന്നെ
ആഹ്
മാസം സാലറി എത്രയാ? എടുത്താലും എടുത്തില്ലേലും ഒക്കെ കിട്ടും കിട്ടും
ആഹ് എന്ത് സാ ഞങ്ങൾത് പിന്നെ സാലറി അല്ല എടുക്ക്ണേനുള്ള കമ്മീഷൻ ആണ് ആഹ് പണി കൊറഞ്ഞാല് ഗതിയേടാ
ആഹ് ആഹ് ആഹ് അതെ
ക്കും കിട്ടും ഈ പണി കിട്ടിയാല് നമ്മള എത്ര പണിയെടുത്താ രണ്ട് രണ്ടായാലും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതിനുണ്ട് ഇപ്പൊ സാലറിക്കാണെന്നുണ്ടെങ്കി നമ്മളെത് എത്ര പെരുന്നാൾ പണിയൊക്കെ വരുന്ന ടൈമില് നമ്മളെത്ര ചത്ത് പണിയെടുത്താലും ആ സാലറിയേ ഇണ്ടാവുള്ളൂ അയിന് വേണ്ടി കമ്മീഷനാണെങ്കി കൂടുതൽ പണിയുള്ള ടൈമില് കൂടുതൽ പൈസ കിട്ടും കൊറഞ്ഞ പണിയാണെങ്കില് അപ്പം കൊറഞ്ഞ പൈസ ഉണ്ടാവുള്ളു അപ്പ രണ്ടിനും അയിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഒരു പ്രശ്നണ്ട് ഇതിന്
ആഹ് കമ്പനി ആവുമ്പോ പിന്നെ ഇതിന്റെ മേ ഇങ്ങനെ ആളെ കൊണ്ടടക്കണ കൊണ്ട് വല്യ പ്രശ്നല്ല എടുക്കണ ആൾക്കാരൊക്കെ ആവുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞ് കമ്പനി
ആഹ് ആഹ് ആഹ് പിന്നെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ പിന്നെ ഓലതെന്നെ ആയതോണ്ടെ അതൊരാശ്വാസണ്ട് ആഹ് ഇപ് ഇപ്പൊ ഷോപ്പുള്ള മൊതലാളിക്കെന്നെ ഏഹ്ഹോട്ടലും ഉണ്ട് അപ്പൊ ഓൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആ ഹോട്ടൽന്നാണ്
അത് ശരി
അ ഇവരെ ശമ്പളത്തിന്ന് ഒരു ഒരു ശതമാനം അയിക്ക് പോകും എന്നാലും വല്യ വല്യ പ്രശ്നല്ല അയിനായിട്ട് കൊറെ പൈസ പോവാ അങ്ങനൊരുതില്ല
ആഹ് ആഹ് അതെ എന്തെങ്കിലും ചെറിയ കാര്യത്തിമേല് ആശ്വാസം കിട്ടിയാലും വെലുതന്നെയാണ് അവിടെ
ആഹ് അവിടാ അത് ശരിയാ
ഇന്റെ ഹസ്ബൻഡൊക്കെ പിന്നെ ഓല് ഫുഡ് ഇണ്ടാക്കലാണ്
ആഹ് ആ ഇത് റൂമില് ഇണ്ടാ ച്ചാല് മറ്റേ എയർ ഫ്രയർ ഇല്ലേ? അത് വാങ്ങി വെച്ചേക്കാ അപ്പൊ അത് അത്യാവശ്യന്തെങ്കിലും എന്തിനേലൊക്കെ പൂതി വരുന്ന ടൈമില് അയില് ജസ്റ്റ് ഇണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഇണ്ടാക്കും
ആഹ് അത് ശരി
പിന്നെ ഹോട്ടൽന്ന് പറഞ്ഞാല് ഉം ന്നെ നാടൻ ഫുഡെന്നെയാണ് മലയാളീസ് സ് ഇള്ള ഏരിയ ആയോണ്ട് മലയാളീസ് കയിക്കണ ഫുഡാളും കാര്യങ്ങളൊക്കെ ആഹ് അങ്ങൻത്തൊരു ഹോട്ടലാ കൂടുതൽ പണി കാര് വന്ന് തിന്നണ അങ്ങനത്തെ ഒരു സംഭവം
ആഹ് ആഹ്
കഞ്ഞി കിട്ടും ചോറ് കിട്ടും ഉച്ചക്ക് ചോറ് കിട്ടും രാവിലെ പുട്ട് ആഹ് സാധാനങ്ങളൊക്കെ
ആഹ്
അറബികൾ വന്ന് കാണ്ട് കഴിക്കണ അങ്ങനത്തെ റെസ്റ്റോറന്റ് ആ ടൈപ്പ് അല്ല
അയ്ശരി
അവോണ്ട് വല്യ പ്രശ്ന ഇല്ല ക്ഷെ എന്നാല് ഹോട്ടലിലത്തെ ഫുഡ് അറയുമ്പോ ആഹ് പിന്നെ ഹോട്ടൽത്തെ ഫുഡ് എന്ന് പറയുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ണ്ട് അപ്പൊ പിന്നെ ഈ ഞമ്മക്കായിട്ട് പ്രത്യേക ണ്ടാക്കൊന്നു ല്ലല്ലോ ഓല് കച്ചോടം ചെയ്യാനുള്ളതന്നല്ലേ ഒരുഓ രിന്നെല്ലേ നമ്മക്കും
അതിന് ഓല ഫുഡ്ന്ന് പറഞ്ഞാ പുള്ളി എണ്ണൊക്കെപാർന്ന് അങ്ങനെ നല്ല രീതില് അഹ് ഓലിക്കെ പറ്റു നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അത് തിന്നാല
അതാണ് ഞാ ഞാൻ പറയല കൊറ ച്ച് കൊറച്ച് കൊറച്ച് തിന്നാ മതി ആൾക്ക് ഹ് സുഖംല്ലാണ്ടായി ഒക്കെ റെഡി ആയി പോയതാ എന്താ അറ്റാക്ക് അറ്റാക്ക് ണ്ടായതെയ് ന്
ഏ ഒന്നാമതെ ഓ ഫുഡ്ഢിൻ താണോ ഓല പറഞ്ഞിട്ട് കാര്യല്ല ഓൽക്ക് പള്ളേ പൈച്ചുമ്പോത്തിക്ക്‌ തിന്നും മാണ്ടേ
ആഹ് അതാ ഇന്നാലും ആൾക്ക് പേടിണ്ട് അപ്പൊ മാക്സിമം നോക്കും
ആഹ് ഇനി എക്സസൈസ് ഒക്കെ ചെയ്യാന് ടൈമൊക്കെ കിട്ടണം ഒന്ന് നടക്കാനോ ഒ ന്ന് ഓടാനോ ഒക്കൊന്ന് ടൈമൊക്കെ കിട്ടിയാലൊക്കെ ഓന്ക്ക്‌ ഒരു കാര്യാണ്
വിളിക്കെ
ആഹ്